അല്ലല്ല.
എന്താ ഫുഡ് കഴിക്കാൻ എടുത്തോ?
ആഹ് കഴിക്കാൻ എടുത്തു. അവിടെയോ? കുഞ്ഞില്ലാ തോണ്ടിരുന്നു കഴിച്ചതാ. കുഞ്ഞില്ലാത്തോണ്ടെ കഴിച്ചതാ.
അത് ശെരി. അവര് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലോ?
എന്നോട് പറഞ്ഞിട്ട് പോയി കഴിച്ചിട്ടൊക്കെ ഇരിക്കാൻ.
ആഹ് വെരുമ്പോ അങ്ങ് ഏൽപ്പിക്കാനൊക് കയ്യോടെട്ടോ. കഴിക്കുമ്പോഴെല്ലാം ബെഹളമായിരിക്കിയല്ലോ?
ആഹ് ഈ അം ഒറങ്ങുന്നവരെ പോയി ബുദ്ധിമുട്ടികും.
അ ഹ ഹ ഹ. നല്ല കൊച്ച്. കൊച്ച് വിചാരിക്കും ഞാൻ ഒണർനിരികുമ്പോ അവരങ്ങനെപ്പൊ ഒറങ്ങണ്ട. പി ന്നെ മീൻകറിയും മീൻ വറുത്തതും കൂട്ടിയാണോ കഴിക്കുന്നേ? ഒഴിക്കാനൊന്നും വേണ്ട. അങ്ങനൊന്നും വേണ്ട?
ഒഴിക്കാന്നുവെച്ചാ?
നമ്മളീ മോര്, രസം അങ്ങനെക്കെ.
ഇല്ല അമ്മയ്ക്ക് ഇന്ന് ജോലി ഒണ്ടായിരുന്ന്, പ്പം ഇത് രണ്ടേ ഇവിടെ ഉണ്ടാക്കിയുള്ള്. ഞങ്ങള് ഇല്ലാത്തോണ്ട് ഒറങ്ങിപ്പോയി കെടന്ന്.
ആഹ് ഹാ ഹാ ഇവിടാക്കൊണെങ്കി മിനിമം മൂന്ന് കറി വേണം. ഒരു മീന് പിന്നെ എന്തെങ്കിലും ഒഴിക്കാന്ന് വെച്ചാ രസം മോര് അങ്ങനെ സാമ്പാറ്.
ഏഹ് ഇവിടെ തോരനൊക്കെ ഉണ്ടാക്കും പഷെ ഇന്ന് എട്ക്കാൻ പറ്റീല്ല.
ആഹ് ആ ആ.
ഉം. പിന്നെ യാത്രക്കെ പോവാൻ ഇഷ്ടാണോ?
യാത്രയൊക്കെ പോവാൻ ഇഷ്ട പക്ഷെ ഇപ്പം പോവാ പറ്റാത്ത ഒരു സാഹചര്യ ഹസ്ബന്റിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി കാലിൽ കമ്പിട്ട് അങ്ങനെ വീട്ടിലുള്ള യാത്രയൊക്കെ ഒള്ള്. നടക്കാറായിട്ടില്ല മൂന്ന് മാസം ആയതേ ഒള്ളൂ.
ആന്നോ?
ഉം അപ്പൊ ആ വാക്കറേലാ നടക്കുന്നതേ.
ഓ ഓ
ഉം ക് അങ്ങനെ അതുകൊണ്ട് എല്ലാത്തിനും നമ്മളന്നെ ഓടണം അങ്ങനെള്ള യാത്ര ന്ന് ച്ചാ കൊച്ചിനെ സ്കൂളാക്കാൻ അഡ്മിഷനും സാധനങ്ങൾ പർച്ചേസിങ്ങും
ഇപ്പ എങ്ങനുണ്ട് ഓക്കെ ആയോ?
ആ ഓക്കെ ആയി വരുന്നു ഇപ്പം ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ നമ്മള് ഒരു മന്ത് കൂടുമ്പോഴാ ചെക്കപ്പിന് പോണേ.
മ് മ് മ്.
പ്പം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ ആയിട്ടാ അങ്ങനെ. ആദ്യം കാലൊന്നും നെലത്ത് കുത്തത്തില്ലായിരുന്നു ഇപ്പ ഇപ്പം ചെറുതായിട്ട് നടക്കാ പർഞ്ഞ് വാക്കറ തന്നെ അല്ലതെ സ്വയം നടക്കാറായിട്ടില്ല.
ഓഹ്
അങ്ങനൊക്കെ ഇരിക്കുന്നു അതോണ്ടിപ്പാ ഞാനൊരു സിംഗിൾ പേരന്റ് ആ ഒരു രീതില.
ഒ ഹോ ഹോ ഹോ.
ഇന്നും കൊറച്ച് പർച്ചേസ് മോനെ സ്കൂള് ആക്കാനേ. ഉം മഴ മൊത്തം നനഞ്ഞ് നല്ല മഴ. യായിരുന്ന് പോകുമ്പോ മഴ ഇല്ലരുന്നു അങ്ങനെ പോയി അവിടെ ചെന്ന് പെട്ടുപോയി.
ആഹ് വേറെ ആരു ഇല്ലേ കൂടെ?
ആഹ് കൂടെ ആ കൂടെ ഒണ്ടായിര്ന്ന് നമ്മള് മഴയൊണ്ട് ആരെയും അങ്ങനെ ബുദ്ധിമു ട്ടിക്കണ്ടാന്ന് വെച്ച് നമ്മള ഒറ്റയ്ക്ക് നനഞ്ഞ പോരെ?
ല്ല ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചോണ്ട് പോണം.
എന്തോ?
ഫ്രണ്ട്‌സ് ഒക്കെ വിളിചോ.
ആഹ വിളിച്ചൽ വെരും പക്ഷെ മഴയായൊണ്ടെ റെയിൻ കോട്ട് ഇട്ടാലും നമുക്ക് ഒരു എതെങ്ങനെയൊക്കെയാലും നമ്മൾ നനയുമല്ലോ
ആഹ് ആഹ്
അപ്പം പിന്ന മാത്രമല്ല നമ്മൾ ഒറ്റക്ക് പോക നമുക്ക് എത്ര ടൈം വേണമങ്കിലും സ്പെൻഡ്‌ ചെയ്യാം അവരെ
സ്പെന്റ് ആഹ് അത്
എന്തെങ്കിലും കാര്യക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്ന അവരും പെട്ടു പോവില്ലേ അതുകൊണ്ട് ഒറ്റയ്ക്കങ്ങ്റങ്ങും
റ്റു
ക്ക് ഇറങ്ങി ആഹ് ടു വീലർ ഓടിക്കും ഫോർ വീലറിന്റെ ലൈസൻസ്ണ്ട് പക്ഷെ കൈയോന്നും തെളിഞ്ഞിട്ടില്ല
ഒഹ് ഓഹ്
ഓടിക്കുവോ വണ്ടി ഓടിക്കുവോ
ഞാൻ ടു വീലർ ചേർതായിട്ട് ഓടിക്ക ലൈസൻസ് ഒന്നുംല്ല
ആഹ് ഞാൻ കോയി ഇപ്പൊ അടുത്തിടയ്ക്കാണ് എടുത്ത ഒരു ഇരുപത്തി നാല് വയസ്സെങ്ങാണ്ടായപ്പോഴ ഞാൻ ലൈസൻസ് എടു
എനിക്ക് ഭയങ്കര പേടിയ കാറൊക്കെ ഓടിക്കാനെ
ആണോ ആഹ്ഹ
ഉം എന്തോ വലിയ വണ്ടിയായിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ സൈഡ് കൊടുക്ക ഇപ്പ സ്കു സ്കൂട്ടി ഒക്കെ ആകുമ്പൾ നമുക്ക്‌ സിമ്പിളായിട്ട് പറ്റും
അത് നമ്മുടെ ഉള്ളിലെ തോന്നല നമ്മൾ ആദ്യം ടു വീലർ എടുക്കുമ്പോ എനിക്കിങ്ങനൊ ഹൈവേക്ക്ടെ എങ്ങനെ ഓടിക്കോ എന്നെ കൊണ്ട് പ പറ്റത്തില്ല പക്ഷ നമ്മള് ഓടിച്ച്ച്ചോടിച്ച് എക്സ്രാപർട്ട് ആയി കഴിമ്പ ആ പേടിമാറി ഇപ്പം കാർ എങ്ങനെ ഓടിക്കന്നുള്ള അത് നമ്മളങ്ങ് ശീലിക്കുമ്പോ അങ്ങ് മാറുവായിരിക്കും
ഉം പക്ഷെ ഒരു ഉള്ളിൽ ഒരു ഭയം അതുകൊണ്ട് പഠിക്കാൻ പോവാൻ പറഞ്ഞപ്പോ പോയില്ല
ആണല്ലേ പിന്നെ എങ്ങനെ ടു വീലർ തന്നെ പഠിച്ചോ
ഉം ചേട്ടന്മാര് പഠിപ്പിച്ചു
അങ്ങനാ എന്നാ വല്ല സ്കൂളിൽ പോയി പഠിച്ചുടാരുന്നോ അപ്പൊ അതിന്റെ കുട്ടത്തി ഫോർ വീലറ് അങ്ങ് പഠിക്കായിരുന്നല്ലോ
ഞാൻ പോയില്ല എന്റെടുത്ത് പറഞ്ഞിട്ട് പേടി
ഇപ്പൊ അയിന്റെ അറിയത്തില്ല നമ്മള ഒരാൾ കൊണ്ടാന ഉള്ളത് കൊണ്ട നമ്മൾ ആ ബുദ്ധിമുട്ട് അറിയാത്ത നമ്മൾ ഒറ്റക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോ നമ്മൾ ആ ബുദ്ധിമുട്ട അറിയാം അല്ലെ ബസ്സ് ആകെ എപ്പഴും പ്പ ബസിനെ സമയത്ത് ആശ്രയിക്കുന്ന ഭയങ്കര പാടല്ലേ
ആന്ന് നമ്മളിങ്ങനെ വണ്ടി യാത്ര ചെയ്യുന്ന ആൾക്കാരാവുമ്പോ പ്രത്യേകിച്ച് പറ്റത്തില്ല
ആണ് നമ്മള് ഇപ്പൊ ഒരാൾ കൊണ്ടൻ ഒണ്ടണ്ട് ഇപ്പ തന്നെ എന്റെ കാര്യം തന്നെ ഇപ്പൊ ദാ കിടക്കന്ന് അപ്പ ഞാൻ എന്താലും അത് പഠിച്ചോണ്ട് എനിക്കൊരുപകാരം പിന്നെന്താ കഴിച്ചു കഴിയാറായോ തുടങ്ങിയതേ ഉള്ളോ
ഇല്ല തീരാറായി
ഉം ഉം ഉം അവര് വരൂവോ ഇപ്പൊ ഉടനെ
അവര് വന്നു
വന്നോ അനക്കൊന്നും ഇല്ലല്ലോ
ഇത് അയാൾ കടയിൽ പോയ അച്ഛനായിട്ട്
ഒ ഓ ഹോ ഹോ
ഉം
പിന്നെന്താ
മറ്റേ മോനയിട്ട് ചെന്ന ഇടിയാ
ആണോ
രണ്ടു പേർക്കും ഒരു കളി പാട്ട തന്നെ ആവശ്യം
ആ
ഉം
അനിയന്റെ മിടുക്ക് കാണിക്കുന്നതയിരിക്കും
നമ്മളിപ്പം എന്താ ഇവിടെ ഉപയോഗിക്കാതെ കിടക്കുന്നൊരു കളിപ്പാട്ടയിരിക്കും ഇപ്പം മ കുട്ടയാള വന്നത് എടുത്താൽ ഇയാൾക്കത് വേണം
ഓഹ് യാൾക്ക് അന്നേരം ഭയങ്ക പ്രിയായിയിരിക്കും അയാടെ ആയതുകൊണ്ട്
ആഹ് അപ്പം മറ്റയാൾക്ക് അതും വേണം അനിയനാണ്
കൊടുക്കെന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കത്തില്ല
ഇതൊന്നും അല്ലടീ ഇനി അങ്കണവാടിയലോട്ട് പോ അന്നേരം കാണാം എന്റെ മോനാണെങ്കിൽ നെഞ്ചത്തൊക്കെ അടിച്ചെടുത്ത് ഒരു ദിവസ ആണെങ്കിൽ ഇവനാണെങ്കിൽ ഏറോപ്ലെയിൻ കളിച്ചൊണ്ടിരിക്കുവരുന്നേ അപ്പം വേറൊരു കുട്ടിയെ കൊണ്ടുവന്ന ഇപ്പം അവൻ അങ്ങോട്ട് വന്നതേ ഉള്ളൂ അവന് വന്നപ്പം ആ ടീച്ചറ് പറയുന്നു ഞാൻ അറിയുന്നില്ല ഞാൻ കൊണ്ടു വിട്ടിങ് പോന്നില്ലേ അപ്പം ടീച്ചറ് ചെന്നാപ്പം പറയുന്നായ അവൻ വാന്ന വാക്കിന് ഇവൻന്റെ കയ്യിൽ ഇരിക്കുന്ന ഏറോപ്ലെയിൻ അവന് വേണം ഇവൻ കൊടുക്കത്തുഇല്ല അവൻ പിടിച്ച് വാലിച്ച ഇവൻ കൊടുത്തില്ല ഇവൻ ഒറ്റ കടി നെഞ്ചത്താണെങ്കി നമ്മുടെ മാറിന്റെ ആ സൈഡിലാണെങ്കി അഞ്ചു പല്ലിങ്ങനെ മ റൗണ്ടില് ഞാൻ ചെന്ന പ്പയെ അത് ഞാൻ നമ്മള് കുളിപ്പിക്കുമ്പോ അത് കാണത്തില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെന്ന പ്പയെ അവരെന്നെ അത് കാണിച്ച് ഏ നല്ലപോലെ പെട്ടു അത് കൊറേ നാൾവെൻ നല്ലഇച്ചിരി വെള്ളയാ അപ്പം കൊറെേ നാൾ വരെയും അത് ഒണ്ടാരുന്നു അപ്പൊ അതുകൊണ്ട് പറയുന്നെ അങ്ങന ആടി പോപായ ഇടി തുടങ്ങുന്നേ പിന്നെ പരാതി പറച്ചിലും പരാതി കേക്കല് ഏനെ ഉള്ളു സമയം
ആന്നു
ആഹ് ഉം അശോര്ക്കെ എഴുതുവൊ ഇലില്ല അത്ര ആയിട്ടില്ല
ഇലിലില്ല്യ എന്താ എനിക്കറിയത്തില്ല ഇത് സ്ഥിരവായിട്ട് പോവൊന്നു ബാലവാടിലൊക്കെ
അത് കൊറച്ച് ദിവസൊക്കെ ബു ബുദ്ധിമുട്ടണ് പിന്നെ പിള്ളേരായിട്ട് മിംഗിൾ ചെയ്ത് വരുമ്പം തയ്ക്കോളും അവിടെ വലിയ പഠിപ്പീരൊന്നും ഇല്ലല്ലോ കളിയക്കെ എല്ലാ ഉള്ളൂ
ആ
ഉം കളി ഉറക്കം തീറ്റീരും ഉം
ആന്നാന്നാന്ന് ശനിക്ക് ആഹ് കൊറച്ചെടുത്താ എന്നാലും ഈ വി ഇവൻ വാവേടെ സോവാ വെച്ച് എനിക്ക് തോന്നില്ല ഇരിക്കും
അതൊക്ക അവര് ഇരുത്തിക്കോളും ഇപ്പം കൊണ്ടടി ഈ ജൂണില് വിടാനാണോ
ആ ജൂണില്
അപ്പം ബായ് ഒക്കെ മേടിച്ചോ ആദ്യട് പോവല്ലേ
ആ ഇവിടെ എന്ത അമ്മ ടൂറിന് പോയപ്പം വാങ്ങിക്കൊണ്ട് വന്നായിരു ന്നു ബാഗ് ബാക്കിയുള്ള സാനങ്ങൾ ഇനി നമ്മള് വാങ്ങണം ഓരോത്തരു സ്പോൺസറ്
ആ അതങ്ങനെ ആരിക്കും ആദ്യമായിട്ടൊക്കെ പോകുമ്പം ഭയങ്കര സ്പോൺസർമാരാരിക്കും
ആന്നാന്നു
നമ്മളെ ആരും മയിന്റ് പോലും ചെയാത്തില്ല പിള്ളേര് വന്ന് കഴിഞ്ഞ
അതാണ് നമ്മ്
ഉ നമ്മുടെ വീട്ടില് എല്ലകുഞ്ഞു നമ്മളാ പക്ഷെ അത് ഇവര് വന്നെന് ശേഷം ആ ഇള്ളകുഞ്ഞ് അങ്ങ് മാറും എന്താ ആ കാര്യം ഞാൻ പറഞ്ഞെ
ഇപ്പം നമ്മളെ അല്ല കാണണ്ടാത്
ആ അവരെയ മറ്റേ നമ്മളെ ആരുന്നു വിളിക്കുന്നെ ഇപ്പൊ നമ്മളെ വേണ്ട ഫോൺ എടുത്താൽ ആദ്യം ചോയിക്കുന്ന അവരെന്ത്യന്നാ
ആന്നാന്നാന്ന്
എല്ലാടത്തു ഇത് തന്ന ആല്ലേ
എല്ലായിടത്തെ അവസ്ഥ ഇത് തന്നെ ഇവിടെ അവരില്ലെങ്കി ഒറക്ക ഓ എന്താ വീട് ഒറങ്ങി പോന്ന പറുന്നു
നമ്മളെയൊക്കെ മുട്ട് വിറപ്പിച്ച ആളുകളായി ഇപ്പ അവര്ടെ മുന്നില്
നമ്മള് അതല്ല ഈ അഹങ്കാരം കാണിച്ച് നമ്മള അടിച്ച് നമ്മളാ വഴക്ക പറയാ ആൾക്കാര്
ആഹ് അത് അത് നമ്മളെ പണ്ട് ചൂലിനും മടലിനും ഒക്കെ അടിക്കു ആയിരുന്നു ഇപ്പൊ നമ്മൾ അതുപോലെ ഒന്നും ചെയ്താട്ടോ ഇഷ്ടപ്പെടത്തില്ല അവർക്ക് ഇ നമ്മള് കഴിഞ്ഞല്ലേ അവര് വന്നേന്ന് ഒർക്കും അതില്ല
ആ നമുക്കപ്പൊ കുശുമ്പ് വരും
ആണ് നമ്മള എന്തൊക്കെ ചെയ്യത് നമ്മൾ അതേ സമയം നമ്മളെ മക്കളെ ചെയ്യുമ്പോൾ അവര് എതിർക്കും
ആഹ്
അതാ ഇപഴത്തെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരയും സാരിയൊക്കെ
ആണ്
ഉം
അവർക്ക അപ്പ അതിനനുസരിച്ച് കൊഞ്
ആഹ് എന്ത് നമ്മൾ എന്തെലും ചെയ്താലും അവരുണ്ടല്ലോന്നുള്ള ഒരു അഹങ്കാരം ആ പരാതി പറയാം നമ്മളെ ചീത്ത കേൾപ്പിക്കാൻ എങ്കി ശരി എന്നാ നടക്കട്ടെ വിളിക്ക എന്തോ ആ ശരി ശരി